ഹലോ.
കേൾക്കുന്നില്ല
ആഹ് ആഹ് ഇപ്പ കേക്ക്ൺണ്ട് പറഞ്ഞോളിം ആഹ് പർഞപൊ കേട്ടിലേന് സുഖാണ് ചായക്കെ കുട്ച്ചോ
ആഹ് രാവിലത്തെ ചായി കുടിയൊക്ക കഴിഞ്ഞു ഉച്ചക്കുള്ള പരിപാട്യൊക്ക നോക്ക്യോണ്ടിരിക്കുന്നു സ്കൂള അല്ല അല്ല അപ്പ കൊറ്ച്ച് ലേറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും സ്കൂളൊക്കെ ആവുമ്പത്തേന് എട്ട് മണിയൊക്ക ആവുമ്പഴത്തേന് ഫുഡും കാര്യങ്ങളൊക്ക റെഡി ആവലണ്ട്
ആഹ് അഹ് ശരി ഇന്റത് എല്ലൊം ആയീണ് വെള്ളപ്പം നല്ല മത്തിക്കറിയും ഒക്കെ ആക്കി വച്ചീന് കയിച്ചീല്ല കയിക്കാൻ പോണേ ഉള്ളു
ആഹ് വൈകീട്ടന്ന്യാണൊ കഴിക്കാറ്
അല്ലല്ല ഇന് മൂപ്പര് ഓട്ടം പോയതോണ്ടേ
ആഹ്
ആഹ് വന്നിട്ട് കയിക്കാച്ചിട്ട് എല്ലൊം റെഡിയാക്കിങ്ങ്ട് വെച്ചതാണ് ആഹ്
ഫിഷൊക്കെ ഇപ്പൊ കിട്ടാൻ പ്രയാസാണല്ലോ അത് അവര്ക് മാർക്കറ്റ്ന്ന് വാങ്ങാതെ
പക്ഷെ ഇവടെ എവട്ന്നെങ്കിലും വാങ്ങികുണ്ടോരും മീൻ ഇല്ലാതെ ഞമ്മക്ക് ചോററങ്ങൂല അപ്പൊ പിന്നെ എവ്ട്ന്നാ കിട്ട്ണെഹ് അവ്ട്ന്ന് വാങ്ങി ക്കൊണ്ട് വരും കിട്ട്ണോട്ത്ത്ന്ന് വാങ്ങികൊണ്ട് വന്ന് അങ്ങനെ കഴിക്കും
ആഹ്
ട്രോളിങ് ആയതോണ്ട് ഇപ്പൊ ഇല്ല്യല്ലോ മീന്
ആഹ് ട്രോളിംഗ് ആയത് കീട്ടാന് ആഹ് ഇള്ളേന് നല്ല വെലയും കൊടുക്കണം വണ്ടിക്കാരൊക്കെ രണ്ട് മൂന്നൊ ക്കെ വണ്ടിക്കാരൊക്കെ പോയിന്നതൊക്കെ ഇപ്പള് ചെല ദിവസങ്ങളില് വരും ചെല ദിവസം വരത്തില്ല അങ്ങനെക്ക്യേണ്
ആഹ് ആഹ് ഞമ്മള് പിന്നെ അങ്ങാടി പോയിട്ടാ വാങ്ങല് ഇവടെ കൊണ്ടുവര്ണത് വാങ്ങലില്ല്യാ ഇവടെ കൊണ്ടെര്ല്ണ്ട് ഉം ആഹ് അങ്ങാടി എര്ത്താണ് ഇവടെ കൊണ്ടെര്ല്ണ്ട് പക്ഷെ അമ്മള് അത് അമ്മള് വാങ്ങലൊന്നുംല്ല്യ
ആഹ് ആഹ്
അവട പോയി
വേങ്ങും അവടെ മാർക്കറ്റി പോയി വാങ്ങുമ്പയ് ഞമക്ക് ഏതും തെരഞ്ഞെട് ക്കാലോ വണ്ടിക്കാരെര്ത്ത്ന്ന് അവരെര്ത്ത്ള്ളതല്ലേ വാങ്ങാൻ പറ്റത്തൊള്ളൂ
വണ്ടിക്കാരെട്ത്ത് അത്ര തോ അധികം ഇണ്ടാവൂല്ല്യല്ലോ
ആഹ് നമ്മള് ഇവ്ട്ന്ന് പോ വാങ്ങിക്ക് വ ണ്ടീന്ന് വാങ്ങ്ണേക്കായും വെലക്കൊറവില് കിട്ടോ അവ്ടെ പോയാ
ഓഹ് വെല കൊറവൊക്കെ കണക്കാണ് പക്ഷെ ന്നാലും ന്നാലും കൊഴപ്പല്ല്യ
ആഹ്
പിന്നെപ്പ എല്ലാ സാനത്തിനും വെലെന്നല്ലേ
ആഹ് ഓരോ ദിവസം ഓരോ സാധനങ്ങൾക്ക് വെല കൂടിയോണ്ടിരിക്ക്യെന്നേണ്
അതെ മക്കളൊക്കെ എന്താക്ക്ണ് ചായ കുടിച്ചോയ്ക്ക്യോ
മക്കള് ചായുടിയൊക്കെ കഴിഞ്ഞ് മദ്രസെ പോയി പോയി വന്ന് ഒരാള് ട്യൂഷന് പോയി മടിക്ക് പഠി ക്ക്ണ പിള്ളേരാണ് രണ്ട് പേരാള്ളത് പ്പൊ ഒരാള് ഒമ്പതാം ക്ലാസ് പഠിക്ക്ണ് ഒരാള് അഞ്ചാം ക്ലാസ് പഠിക്ക്ണ്
ആഹ് ആഹ് ഇന്റെ ഒരാള് പത്ത് കഴിഞ്ഞ് മറ്റ ആള് നാല് നാലാം ക്ലാസ്സിലു
ആഹ് സ്കൂളും മദ്രസൊക്കെ വീടിനട്ത്തെന്നേണ് പോക്കും വെരവൊക്കെ സ്കൂൾ വാഹനത്തിലെന്നേണ്
ആഹ് ആഹ് അതെ ഇവടിം അങ്ങൻതന്നെ അട്ത്താണ്
ആഹ്
ഇന്ന് ഇപ്പൊ മഴ ഇണ്ടോ ഇന്ന് ഇപ്പ നല്ല വെയ്ലാണ് ഫുള്ള്
ഇന്ന് കാലത്തേനെ നല്ല വെയ്ല് തെർച്ച് കാണാന് ഇണ്ട് ഇഞ്ഇപ്പൊ എങ്ങനെ കൊർച്ച് കയ്യുമ്പത്തേനും മഴ വെരോന്ന് അറിയത്തില്ല ഇന്നലി പൊതുവേ മഴ കൊറവ്ള്ള ദിസി ദിവസം തന്നെ ആയിര്ന്നു അതിന്റെ രണ്ടു ദിവസം മുന്നെ ആയിരുന്നു രാത്രിയിലൊക്കെ ഭയങ്കര മാറ്റ് ഇടി ശക്തിയില്ള്ള മഴ വെള്ളപ്പൊക്കം പോലെ ഒക്കെ വെള്ളം കേറാ അങ്ങനെക്കെ ഇണ്ടാ
അതെ റെഡ് അലേർട്ട് സ്കൂള് ഇല്ലാതെക്കല്
ആഹ്
ആഹ് ഈ പ്രാവശ്യം ഇപ്പൊ സ്കൂള് തൊറന്നേരെ ഒരു ദിവസ സം അങ്ങനെ ഇ ണ്ടായി പിന്നെ അങ്ങനെ ശക്തമായ മഴ എന്നാലും ശക്തമായ മഴ പെയ്യുമ്പംമ്മ് പേടിയാണ്ല്ലേ
ആഹ് ഇപ്പ പ്രളയം വന്നയിനേശ പ്രളയങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മള് ഇങ്ങനെ കണ്ട് കൊണ്ട് ഇണ്ടിരിക്കുമ്പോ ഇപ്പോ മഴ ശ ത്തീല് പെയ്യുമ്പോ ഉള്ളിലൊരു പേടിയാണ്
അതെ
നമ്മള് കാണാത്ത ഓരോ അനുഭവങ്ങൾ ഇപ്പ ഈ സമയം കൊണ്ട് ഒക്കെ കണ്ട് കഴിഞ്ഞത്
അതെ അലക്കുമ്പ വയനാട്ടത്തെ ദുരന്തം ഒക്കെ ആലോയിക്കുമ്പ പേടിയാണ്
ആഹ്
ഉം നമ്മക്ക് ഇവിടെ അങ്ങൻത്തെ വെള്ളപ്പൊക്കം വെരുന്ന ഏരിയ ഒന്നും അല്ല
ആഹ് ഇവടെ വെള്ളം പാടം തോട് ഒക്കെ ഒരുമിച്ച് ആയതോണ്ടേ പെട്ടെന്ന് വെള്ളം കേറും വീടില് ഇപ്പോ ഒന്നും കേറില്ല പക്ഷേ റോഡ് ഒക്കെ റോ പാടത്തിന് നടുവിലൂടെ ആയതോണ്ടേ വെള്ളം നെറഞ്ഞാല് റോഡ് ഒക്കെ തടസ്സപ്പെടും
ആഹ്
വെള്ളം വീട്ടിലേക്ക് കേറുന്ന ബുദ്ധിമുട്ട് ഒന്നും ഇല്ല വീട് ഒക്കെ ഉയർന്ന പ്രദേശത്തന്നെ ഏണ്
ആഹ് ആഹ്
ഉയർന്നാണെങ്കിലും മലപ്രദേശം ഒന്നും അല്ല
ണ്ടാക്ണോല് നല്ല ഉയർത്തിങ്ങാട്ട് തറക്കെ കേട്ടിയിട്ട് വേണോല്ലോ ഒണ്ടാക്കാൻ
ആഹ്
അല്ലെങ്കില് പിന്നെ വെള്ളപ്പൊക്കം ഒക്കെ വന്ന് വേം വെരാൻ സാധ്യതണ്ടല്ലോ ഉം ഉം അഹ്
ത്തിള്ള വീടുകളെന്നേണല്ലോ കഴിഞ്ഞ പ്ര പ്രളയങ്ങളില് ഒക്കെ കൂടുതല് വെള്ളങ്ങള് കേറിയിട്ട് ണ്ടാർന്നത് ഓരോ വീടിന്റെ ഉയർത്തില് വരെ വെള്ളം കേറിയ വീടുകള് ണ്ടായിട്ട്ണ്ടല്ലോ
ഓഹ് ഇന്റെ ഇത്താത്താന്റെ വീട്ടിലൊക്കെ അന്ന് കേറിനി
ഏഹ്
ഓല് പാടത്തിന്റെ വക്കാണ് ഓല് വീട് ഓല് പാടവക്കാണ് വീട് മൂന്ന് ദെവസം നിന്ന് വീട്ടില് വെള്ളം നിന്ന്
ആഹ്
ത മൊളിലത്തെ പതിനാറാമത്തെ സ്റ്റെപ്പ് വരെ എത്തി വെള്ളോ
ഓഹ് അത്ര ഉയരത്തില് വന്ന്
അത്ര ഉയരത്തി കേറി പോയി വെള്ളം മൂന്ന് ദെവസം ന്നട്ട് പെട്ടെന്ന് ആയപ്പേ ഫർണിച്ചർ ഇത് ഒന്നും എടുത്ത് മാറ്റാനും കഴിഞ്ഞില്ല ഒക്കെ നെനഞ്ഞും പോയി മല്ല ബുദ്ധിമുട്ട് ആയിപ്പോയി തോണിലാണ് അങ്ങോട്ട് സാധനം എടു നിക്കാവേണ്ടിട്ട് അങ്ങട്ട് റൂമിന്റെ ഉള്ള്ക്കൊക്കെ പോയത് തോണിയില്
തോണിയില് ആഹ് നമ്മള് പ്രതീക്ഷിക്കാതെ ആഹ് മേമ ക് ഇങ്ങനെ ആവുന്നുണ്ടെങ്കി ഞമുക്ക് മുൻകരുതല് എടുക്കാല്ലോ അത് പെട്ടെന്ന് ആവുമ്പോ അങ്ങനെ പ്രതീക്ഷിക്കാതെ കേറി വെരും ചെയ്യും പിന്നെ വീടൊക്കെ വൃത്തികേടാവും ചെയ്താ അതെ ക്ലീൻ ചെയ്യാനും വേണം കൊറേ സ സമയം
പിന്നെ വെള്ളം എറങ്ങുമ്പളാണ് ഞമ്മളത് ക്ലീൻ ചെയ്യേണ്ട്യേ വെള്ളം എർങ്ങോല്ലോ അല്ലാതെ നമ്മള് വെള്ളർങ്ങുമ്പോ ഞമ്മള് ശ്രദ്ധിക്കാതെന്നാല് ഫുള്ള് ചളി കെട്ടി കെടക്കും പാട്ത്ത ചളിയല്ലേ ഓല് പിന്നെ വെള്ളം എറങ്ങുമ്പോ റെഡി ആയിന്ന് മോട്ടോറൊക്കെ അടിച്ചിട്ട് അങ്ങനെ
ആഹ് വെള്ളം എറങ്ങുമ്പോ ഉള്ളിലന്നെ കലക്കിഒഴി അങ്ങനെ വെള്ളം
ആഹ് അതെ ആഹ് ആഹ് അങ്ങനാട്ട് വൃത്തിയാക്കി.
അതെല്ലാതേലെ ചെളി മാത്രം അവടെ ഊറി കെടക്കുമ്പോ പിന്നെ നമ്മൾക്ക് ക്ളീൻ ചെയ്യാൻ പ്രയാസായിരിക്കും.
മൂന്ന് ദിവസൊക്കെ വെള്ളം കെട്ടി നിക്കാൻ വീടിന്റെ ഒറപ്പും ഒക്കെ കൊറയല്ലോ.
ആഹ്
വീടിന് ഒർപ്പ് കൊറയോ വെള്ളം അങ്ങനെ കൊറേ കെട്ടിന്നാല്? പിന്നെ ബാത്റൂമും ഒക്കെ ഒന്നാവല്ലോ വെള്ളത്തിങ്ങനെ നിക്കല്ലേ. എന്തെയ്യ വേറെ നമ്മളിപ്പോ
ചാത പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റ്യോ അങ്ങനെ ഒന്ന്
ഓഹ്. അത് ഫർണീച്ചർ വെള്ളത്തില് ഇങ്ങനെ നീന്തി കളിക്കേനി അയ്ന്റെ മോൾത്തെ അയ്യ് കൂട്ടിങ്ങനെ ജനൽമ്മെ കെ ട്ടീട്ട് നീന്തി നീന്തി ഇങ്ങനെ പക്ഷെ അത് ഇപ്പോ ആഹ് ഫർണിച്ചർന്റെ ബലം കൊണ്ടേയിക്ക്യും അതൊന്നും ആയില്ല തേക്കിന്റെ ഫർണീച്ചർ ആയത് കൊണ്ടേ അല്ലെങ്കില് കുത്തല് വന്ന് പിന്നെ വെറകിന്റെ കെട്ട്ണ്ടേനി കൊറേ കെട്ടാക്കിച്ചീനി. അതൊക്കെ ഒൽച്ചെ
ആഹ് ആഹ്.
കൊറേ വെർക് കെട്ടാക്കെച്ചീനി വാർപ്പിന്റെ സെൻസയ്ഡിന്റെ പൊർത്ത് അതേപോലെ നല്ല വൃ ത്തീല് ഇത് ഇണ്ടായിനി എന്ത്‌ച്ചണ്ടോ റേഷൻ പൂട്ട്?
ആഹ്
വള്ളി നർച്ചുണ്ടായ് നർച്ച് കായുംണ്ടേനി പക്ഷെ വെള്ളം എറങ്ങ്യോക്കുമ്പോ ഒരു അയ്ന്റെ വേ ര് പോലും കാണില്ല. മൊത്തൊൽച്ചോയി ആഹ്. വേരോട് കൂടി പറഞ്ഞോയി അതേമാരിതും. ഏഹ് വെറകിന്റെ കെട്ട് ഒൽച്ചോയി. ഒക്കെ പോയ് പോയ് കൊറെ തേങ്ങ ഇണ്ടായ്നി തേങ്ങ പോയ് പോയ് അടക്ക ഇണ്ടായ്നി അത് പോയ് പോയി. ക്ക് വീട് മാത്രം ബാക്കിയായി.
ഒഴുകി പോവാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒഴുകി പോയി.
ഓഹ് ഒയ്കി പോവാൻ പറ്റ്ണൊക്കെ ഒയ്കി പോയി ചെടി കൊറേണ്ടായിനി ചട്ടിയോട്ക്കെ അത് ഒലിച്ചു പോയി.
ഉം
ഉം
ഇങ്ങനെ വരുമ്പോ അവര്ക്ക് നാശനഷ്ടങ്ങൾക്ക് പരിഹാ അങ്ങനെ എന്തെങ്കിലും കിട്ടാറോ
അങ്ങനെ ഓല് എയ്തി കൊടുത്തില്ല ഇതവരെ അയ്ന് കൊറേ നടക്കണല്ലോ അതെയൊക്കെ ഉം പിന്നെ ഓല് സ്കൂൾലേക്ക് മാറും വേഗം. ഇങ്ങനെ വരുമ്പോ ഓഹ് സ്കൂളേക്ക് മാറലാണ്.
ഇപ്പൊ പിന്നെ ഒരു വട്ടം അനുഭവള്ളതോണ്ട് മ ക്കാല ഇങ്ങനെ ശക്തിപ്പെടുമ്പോ അവര് മുൻകരുതലായിട്ട് എട്ത്ത് വെക്ക്ണ്ടാവും.
ഓഹ് ഓരോ പ്രാവശ്യോം അധികം വെള്ളം കൂടുമ്പളും പേടിയാണ്. മുറ്റത്തങ്ങനെ നിക്കും പിന്നെ അങ്ങട് പെട്ടന്ന് അങ്ങട് കേറലാണ് ആത്തേക്ക്.
അതെല്ലാട്ത്തും ഒരുമിച്ച് മഴ പെയ്യുമ്പളാണ് ആഹ് പെട്ടെന്നങ്ങട്‌ വെള്ളം കേറ കൊർച്ച് പെയ്യ പിന്നെ വെയില് തെറി ക്ക്യാ അങ്ങനൊക്കെണെങ്കി പിന്നെ വേഗം വള്ളം വാരും ചെയ്യും.
അതെ അന്ന് ആ ഉരുള് പൊട്ട്യപ്ലേ വെള്ളയ്ലൊക്കെ വരണ്ടേ അറിയാ ആദ്യം ഇങ്ങട്ടല്ലേ.
ആഹ്.
വന്നത് അന്നാണ് അങ്ങനെ കേറ്യത് വെള്ളം.
ആഹ്
വെള്ളം കയറുന്ന പേടിയാണ് നമ്മക്ക് ഞങ്ങള ചുറ്റോട്ത്ത് വെള്ളം കേറൂല ഇവടെ റോട്ടുമ്മല് പാടത്തൊക്കെ ഇങ്ങനെ നറയും പാടങ്ങൾ ഇണ്ട് ഇവടെട്ടോ പക്ഷെ ഞമ്മള് കൊറച്ച് ഇങ്ങട്ട് കൊറച്ച് ഉള്ളോട്ടാണ് നമ്മളെ വീട് അതോണ്ട് പിന്നെ ഇങ്ങട്ട് വെള്ളത്തിൻ്റെ പ്രശ്നം വരൂല
ഉം
ഇപ്പ കൊറച്ച് ദിവസായല്ലോ നല്ലൊരു മഴ പെയ്തിട്ട് കൊറച്ച് ദിവസായി ഇപ്പ വെയിലന്നെണല്ലോ
ആഹ് ഇവടെ രണ്ടും കൂടെ മിക്സ് ചെയ്താ ചേർന്ന് വെയിലാണെങ്കിൽ നാളെ മഴ എന്ന രീതിയിലാ ഇവടൊക്കെ
ആഹ് അത് ശരി പിന്നെ ഇങ്ങനെ എന്നും മഴപെയ്യല് വയനാട്ടിലാണ് വയനാട്ടില് പിന്നെ എന്നും മഴയാണല്ലോ മഴയില്ലാത്ത ദിവസം ഉണ്ടാവൂല നമ്മക്ക് പിന്നെ ഓരോ ത്ത് വെയിലാണെങ്കിൽ ഒരുദിവസം മഴ അങ്ങനേണല്ലോ ഞമ്മളെ സ്ഥിതി
ആഹ്
ഉം മഴ അധികം പെയ്താലും പ്രശ്നമാണ് ഇല്ല്യല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുല്ല്യാ
വേനൽക്കും വെള്ളള്ള ഏരിയേണ്
വേനൽക്കു ഞമ്മ്ക്ക് കുഴൽ ക്കിണറ്ണ്ട് അതിനോട് പിന്നെ വള്ളത്തിനും ബുദ്ധിമുട്ടില്ല കിണറ്ണ്ട് അതിനോട് ബു ദ്ധിമുട്ടില്ല പിന്നെ ജപ്പാംവെള്ളണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പൊ പിന്നെ ജപ്പാന് ഇപ്പൊ കൊറ ച്ചോസായിട്ട് ഒന്നരാടനാ വെര്ല് ജപ്പാ ഞാനങ്ങനെ ഇട്ക്കലില്യാ പക്ഷെ പ്പോ താഴത്തെ വീട്ടാരൊക്കെ പറഞ്ഞ് പ്പൊന്നരാടനാ വര്ല്ന്ന് ഒന്ന് ഒന്ന് ഇടവിട്ട ദിവസങ്ങളില് ആഹ് ആഹ് ന്തായ്ക്കോ
ഉം
ന്നാല് വെള്ളത്തിന് ക്ഷാമല്ലാന്നറിയാ എന്താ ഉച്ചക്കത്തേക്കൊക്കെ സ്പെഷല്
ഉച്ചക്കത്തേന് ഇന്ന് ചിക്കനും ബിരിയാണിയും കൊട്ന്ന് വെക്കണന്ന് വിചാരിച്ചീനി ശനിയാഴ്ച്ച മക്കളില്ലാത്ത കാരണം സ്കൂളൊന്നുല്ലാ ത്തതോണ്ടെയ് അപ്പൊ തൊടങ്ങീട്ടില്ല രാവിൽത്തക്കെ ചായുടി കഴിഞ്ഞേയൊള്ളു ഇല്ലല്ല ഇല്ല
ആഹ് ന്നാ ശരി വക്കട്ടെ ഓക്കെ ശരി